എവിടെയണപ്പോ ഒരു വിവരം ഇല്ലല്ലോ?
ആ അവിടെണ്ട് ഇപ്പൊ കൊറച്ചൊക്കെ്ട്ട് തിരക്ക് സ്കൂളൊക്കെ തുറന്നൊക്കല്ലേ അപ്പോ കുറച്ച് തിരക്കിലൊക്കെ വിട്ട്പോയി. ഉം അങ്ങനെ ഫ്രീ ടൈം കിട്ടലില്ല ആഹ.
കുട്ടികളൊക്കെ ഉണ്ടാവലോല്ലേ ഇന്ന് പേര്ല്.
ആ ഇന്ന് വരൽ കുട്ടി. ണ്ട എല്ലാരും ലീവായ കാരണം സ്കൂളിൽ ലീവായ കാരണം എല്ലാരും വീട്ടിലുണ്ട്. ഉം പിന്നെ എന്തൊക്കെയ അവിടുത്തെ വിശേഷങ്ങൾ. ആ കൊഴപ്പന്നല്ലേ.
പണിക്കഴിഞ്ഞോ.
ആ പണികളൊക്കെ കഴിഞ്ഞു ഇന്നപ്പോ ഫ്രീ കുറച്ച് ഫ്രീ ആണ്. നോമ്പായ കാരണേ ഇനി ഇപ്പ വൈകുന്നേരത്തേക്കുള്ള നോക്ക ഉ മം. പിന്നെ അവിടയും കുട്ടികളൊക്കെല്ലേ എന്താ കളിക്കയാണോ
അല്ല ഉറങ്ങീക്ക്ണ്.
ഉറങ്ങീന്നുല്ല ആ ശരി ചെറുത് ചെറുത് ഉറങ്ങീക്ക്ണൂല്ലേ.
ആഹ് ചെറുത് ഉറങ്ങീക്ക്ണ് മറ്റോള് കളിക്കാനും ഇറങ്ങീണ്.
ആഹ കളിക്കാൻ പോ എന്തപ്പ ചെയ്യാ നടക്കൽ തുടങ്ങിയോ നട
ആഹ ഓള് നടക്കും.
ആഹ് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നടക്കുല്ലേ.
ആ ഒറ്റക്ക് നടക്കും നടത്തക്കെ നേരത്തെ തുടങ്ങി അടുത്ത സംസ്ക സംസാരം ഇതൊക്കെ തുടക്കി ആഹ.
ഇന്റെ മോള് സംം സരിക്കായിട്ട് പേടിച്ച് അങ്ങനെ തീരമുണ്ടായില്ല പക്ഷെഇപ്പങ്ങനെ പറയും എന്ത രണ്ടു വയസ് ആാവാനായി ഇപ്പഴും പറയുന്ന അക്ഷരങ്ങളണ്ട് തെളിവാൻ പോല എന്തൊക്കെയ പറയും മോള് ആ തിരിയാത്ത സംസാരം ഇപ്പ എങ്ങനെ ഓരോന്ന് പറഞ്ഞു. വരുന്നുള്ളൂ ഉ ആഹ് ഇപ്പ അങ്ങനെ ചെറുതായിട്ട് തുടങ്ങിട്ടുള്ളൂ.
എ
ആ ഇങ്ങനെ പറയും പറയണുന്നത് തിരിയുന്നു തിരിച്ചില് തുടങ്ങിട്ടള്ള ഇപ്പോഴാ മ രാവിലെ തുടങ്ങീട്ട് ഇപ്പ തുടങ്ങി
അ ശരി ഇവക്ക് പിന്നെ മറ്റോള് നല്ലോ വർത്താനം പറയും വെല്ലിവള് അപ്പൊ ഉളത് കേട്ടെ കേട്ട് കേട്ടെ ആഹ്
ആഹ കേട്ട് കേട്ട്പഠഞ്ഞിക്ക നമ്മളെ കളിപ്പിക്കാനും ആ ആളുകൾ ഉണ്ടാവുമ്പോളാണ് കുട്ടികൾ അധികം സംസാരിക്കുക മറ്റേത് അവരോട് മുണ്ടാനും കൊഞ്ചാന് ആരും ഇല്ലെങ്കി സംസാരം കുറയന്ന്യ ചെയ്യും കുട്ടികള് ഉം ശരി പിന്നെ രാവിലെ ചായക്ക് കുടിച്ചിട്ടാണ് പോയത് മോള് കളിക്കാൻ
ആഹ് ഓള ഇവിടെ തന്നെയ എവിടെ അടുത്ത് എളാപ്പാന്റ വീടുണ്ട് അപ്പോ അവിടെ കളിക്കണ
ആഹ് ആ ശരി അവിടെ അവൾക്ക് കളിക്കാനൊക്കെ ആളുണ്ടാവും അല്ലേ
ആ അവിടെണ്ട് ആളുണ്ട് അവിടെ ഇളയാപ്പാന്റെ മകള് വന്നെ
ആഹ ആഹ ശരി ഉ പിന്നെ എന്തൊക്കെയ അവിടെപ്പ മഴുണ്ടോ മഴ പെയ്തിട്ട
ഇന്നലിം മിഞ്ഞാനൊന്നും ഇല്ലായിരുനു ഇപ്പൊ ഇന്ന് മഴണ്ട്
ആഹ ഇന്നലെ ഇവിടെ രണ്ടു ദിവസം രണ്ട് ദിവസായിട്ട് ഇവിടെം വെയില് തന്നൊയിരുന്നു
ഏ ഇന്നിപ്പോ കണ്ടട മഴയിണ് അതുകൊണ്ട് വല്ല്യക്ഷീണം അറിയില്ല നോമ്പിന്റെ
ആഹ ദാഹഅറ ഇന്നലെ വല്ല്യ ക്ഷീണല്ലായി ഇന്ന് ക്ഷീണം തോന്നുന്നു. ഉ ആ ഇന്നലും നോറ്റുണ്ടായിരുന്നു ഇന്നലെ അത്താഴം കഴിക്കാതെ നോറ്റി ഇന്നലെ വലിയ ക്ഷീണ ഉണ്ടായിരുന്നില്ല ഇന്ന് അത്താം കഴിച്ചു നോറ്റിട്ടപ്പം ഇന്ന് ക്ഷീണം തോന്നുന്നു. എന്താന്നറിയില്ല ഉം ആഹ് ഇന്ന് ഫസ്റ്റ് എടക്കുന്നു ആഹ് ഇന്നലത്താ കഴിക്കാന്നിട്ട് പിന്നെന്ന് ഇന്നലത്തെ നോമ്പിന് ഇപ്പോ കഴിച്ചിട്ടപ്പ ചെയ്യാം ഉം പിന്നെ ആ അത് ഫസ്റ്റ് ദിവസം അങ്ങനെ ഉറക്കം കളയാൻ ഭയങ്കര മടിയായ കാരണം അങ്ങനെ കടന്നു പിന്നെ നീച്ചില്ല വിളിച്ചിട്ട് നീച്ചില്ല ഇന്നലെ പിന്നെ ഞങ്ങള് നീച്ചു എന്തേലും കഴിക്കണ്ടേന്ന്വെച്ചിട്ടാണ് നിച്ചത് ഉം പിന്നെ ഹസ്ബൻഡൊക്കെ പണിക്കൊഴിക്കണോ
ഇല്ല ഇന്ന് നോമ്പ് എടുത്തണ് അപ്പൊ പിന്നെ പണിക്ക്പോയിട്ടില്ല.
ആ അതല്ലേ ഉം
ഉം പള്ളീ പോയതാ
ആ ആഹ് ഇന്ന് വെള്ളിയാഴ്ച്ച അല്ലെ പറയും പോലെ
ഇവിടെ ഉമ്മി എല്ലാവാരും പോകും പള്ളിക്ക്
ഉമ്മയൊ?
ആ ഇവിടെ മുജായിദാണ് അപ്പൊ പിന്നെ
അത് ശരി ഉമ്മാക്കും പോവാം?
ആ എല്ലാർക്കും പോവാം ഞാന് പോവലുണ്ട് ഞാനിപ്പോ ചെറിയ കുട്ടി കുട്ടി ആയോണ്ടേ കൊണ്ടു പോയോളോടെ അടങ്ങിക്കൂല അപ്പൊ വേറൊള്ളൊ ര്ക്കും കൂടി ബുദ്ധിമുട്ടല്ലേ ഉം നിസ്കരിക്കും ചെയ്യാ പിന്നെ ഇത്ണ്ടാകും പ്രസംഗം ഇ ണ്ടാവും എന്തെങ്കിലൊര് വിഷയത്തിനെ കുറിച്ച്ട്ട് അപ്പൊ മ് ആഹ് അത് കഴിഞ്ട്ട് നിസ്കരിച്ച്ട്ട് പോരാ പള്ളീല് ഉള്ളില് തന്നെ
ആഹ് ആഹ് ശെരി പള്ളീടെ ഉള്ളിലെന്നെ കേർ റോ? അപ്പോ എങ്ങനെ എല്ലാരും ഒന്നിച്ച് ട്ടെന്നേണോ ആണ്ങ്ങളും പെണ്ണ്
വേറെ ഭാഗം അല്ലല്ല ആണ്ങ്ങക്ക് വേറെ ഭാഗം പെണ്ണ്ങ്ങക്ക് വേറെ ഭാഗം ആണ് ആണ്ങ്ങക്ക്‌ പോല്ള്ള പള്ളി പെണ്ണുങ്ങക്കും അത് രണ്ടും രണ്ടു ഭാഗാക്കി തീർ
ആഹ് ആഹ് ശെരി എങ്ങനെ വെള്ളിയാഴ്ച ദിവസം മാത്രല്ല എല്ലാ ദിവസോം പോവോ
എല്ലാ ദിവസവും പോണോൽക്ക്‌ പോകാ അതിന് കൊഴപ്പല്ല. വെള്ളിയാഴ്ച പിന്നെ എങ്ങനെ പോവും വെള്ളാഴ്ച്ച അത് പോലെ നോമ്പിന് തറാവീക്കൊക്കെ
ആഹ് ആഹ് ആഹ് ആഹ് ശെരി ആഹ്
ഞാനും പോവല്ണ്ടായ്നു ഞാപ്പൊ കുട്ടി ചെറ്തായോണ്ട് ഒരട്ടം പോയി ഒളേം കൊണ്ട് മ് അയ്ല് ഓളാകെ എല്ലാരെട്ത്ത്ക്കും ഓടാ അയ്ലങ്ങനെ ഓടിനടക്കുമ്പോ വേറെല്ലോൽക്കും കൂടി ഒര് ബുദ് ദ്ധിമുട്ടല്ലേ
ആഹ് ആഹ് ചെലോര്ക്ക് ഇഷ്ട്ടാ ചെലോര്ക്ക്‌ ചെലപ്പോ അത് ബുദ്ധിമുട്ടാണ് നിസ്കാരത്തിന്റെ എടേല് കുട്ട്യാള് സംസാരിച്ച
മ് ചെലോൽക്ക്‌ പറ്റൂല. ചെലോൽങ്ങനെ നോക്കും. ചചെലോൽക്ക്‌ വിഷയൊന്നുണ്ടാവൂല.
ആഹ് അത് നമ്മക്ക് ബുദ്ധിട്ടയ്ക്കാരം. ആഹ് ശെരി പിന്നക്കെ മോളാരയ്‌ ആഹ് മോളെ ആരെയ്ത്തേലും ആക്കി ട്ടൊക്കെ പിന്നെ പോണ്ടേരുല്ലേ
അതാണ് അങ്ങനെ ആരും ണ്ടാവൂല്ല ഞങ്ങള ഈ ഭാഗത്ത് കൂടെക്കെ ഒര് വിധം ആൾക്കാരൊക്കെ പോവും പള്ളിക്ക്
ആഹ് ശെരി
ഒരു വിത ആള്കളെല്ലാരും പോവും പിന്നെ ഒരാളെട്ത്ത് ആക്കി പോരുമ്പോ ഞമ്മക്കത് കെത്യേടുല്ലേ പ്പോരവിടെ എന്തെങ്കിലൊക്കെ കാട്ട്യാലൊക്കെ മക്കള് അങ്ങട് സമാധാനം ഉണ്ടാവൂല ആഹ് ഇമ്മങ്ങനെ പറയും പോര് അങ്ങനെക്കെന്നെയാണ് കുട്ട്യാളാ ആവുമ്പോ പിന്നെ അടങ്ങിക്കൊന്നും ഇല്ലല്ലോ ആ പറയുന്നോരൊക്കെ പറഞ്ഞോട്ടെ എന്നൊക്കെ പറയലാ പിന്നെ ഇനിക്കൊര് എടങ്ങേറാ
ആ ശരി എന്താ ഓള് കൊറചൊതു കൊറച്ച് നിക്കാല് തൊടങ്ങീട്ട്ണ്ടെങ്കി അപ്പൊ പോവാലോ
ആഹ് അതാണ് പിന്നെ പറഞ്ഞാ മനസ്സിലാവാനോ ആയില്ല ചെറിയ കുട്ട്യാല്ലേ വെല്ല്യോളോട് പിന്നെ അടങ്ങിയിരിക്കണം ന്നൊക്കെ പർഞ്ഞാ പിന്നെ ഓക്കറിം.
ഇടേലൊക്കെ എട്ക്കേലൊക്കെ പോവാലും കാണോന്നുല്ലല്ലോ എല്ലാരും ഒപ്പം നിസ്കരിക്കല്ലേ.
ആഹ് അത് പിന്നെ കു നിസ്കരിക്കണ നേരത്തെ അധിക പെണ്ണ്ങ്ങളൊപ്പം കുട്ട്യാള് ണ്ടാകുമ്പോ ഡോറടച്ച്ടും. വാതില് മ് കുറ്റിട്ട്ട്ടേ നിസ്കരിക്കാൻ നിക്കൊള്ളൂ.
ആഹ് ശെരി
അവടെ അല്ലെങ്കിലും വാതിൽ തൊർന്ന്ടാനൊന്നും അയക്കൂല. ഏ ഏസി ഒക്കെള്ളോണ്ട്. ന്നെ വാതില് തോർന്ന് ടാനൊന്നും അയക്കൂല. പെര്ന്നാക്കും ഒക്കെ പോവാ ങ്ങളൊന്നും പെര്ന്നാക്കൊന്നും പോവൂലലേ.
ഏയ് ഇല്ല ഇല്ല ഇവടെ ഞ്ഞി ഞ്ഞിപ്പ ഞമ്മളവ്ട്ത്തെ മുജാഹിദ് പള്ളിണ്ടെങ്കിലും പെണ്ണ്ങ്ങൾ പോണ് കണ്ട്ട്ടില്ലട്ടോ ല്ല മ് ചെല ഭാഗത്തോരോ
പെര്ന്നാക്കൊക്കെ പള്ളി പോവാന് നല്ല രസാ
അതെ ല്ലേ ശെരി നമ്മളാ ആണ്ങ്ങള് രാവിലെ ണീച്ച് പോവാ വന്ന് കഴിഞ്ഞാ ചായ കുടിക്കാ അങ്ങനെയൊക്കെ ഉണ്ട് പെര്ന്നാചോറെയ്ക്ക്യ അവര് വരുമ്പത്തിന് നമ്മള് വീട്ട്ല് നിസ്കരിക്കും ജമാഅത്തായിട്ട് തന്നെ വീട്ടില് പെര്ന്നാ നിസ്കാരം നിസ്കരിക്കും പെണ്ണ്ങ്ങളെല്ലാരും കൂടീറ്റ്. വന്ന് കഴിഞ്ഞ പെരുന്നാ ചോറയ്ക്ക അങ്ങനെക്കെ ഇത് ഞാൻ കണ്ടിട്ടില്ല അർ കേട്ടിട്ടുല്ല്യട്ടോ ആദ്യ ത് കേക്കാണ് ഞമ്മളവ്ടെണ്ടെങ്കിലും അങ്ങനെ ഞാ കേട്ടിട്ടില്ല ഉം ഉം പിന്നെ എന്തൊക്കെയാ എന്താന്ന് വൈന്നേര്ത്ത്ക്കവ്ടെ ഫുഡ്
വൈന്നേരത്ക്ക് ഇത് കൊണ്ടന്ന്ക്ക്‌ണ് എറച്ചി കൊണ്ടന്ന്ണ്ട് ഇഞ്ഞിപ്പന്താ പത്തിരി ഇണ്ട ക്കെ ന്താ തീര്മാൻച്ച്ട്ട്ല്ല എല്ലാർക്കുംണ്ട് നോമ്പ്
ആ അതെല്ലാം ശരി ഉമ്മിം ഉപ്പല്ലേ
ആ ഉമ്മയുണ്ട് ഉപ്പീണ്ട് പിന്നെ ഉപ്പപ്പിണ്ട് ഇപ്പാന്റെ ഇപ്പീണ്ട്
ആഹ് ശരി
ഉപ്പാക്ക് പിന്നെ പത്തിരിന്നെ വാണ്ടിവരും ഞങ്ങക്ക്‌ ഇപ്പ പിന്നെ എന്തായാലും മതി ഇമ്മാക്കുപ്പാക്കൊക്കെ ആ എല്ലാരും നോമ്പട്ത്തെണ് ആ ണ്ടേ പ്രായണ്ട് പത്തെഎഴുവത് വയസ്സ്ണ്ട്
അതെല്ലേ ന്ന്ട്ട് നോമ്പ്ട്ത്ത്ട്ട് ആ ആ ശെരി ഉം ഹും ഇഞ്ഞുട്ക്കാൻ സാധിക്കട്ടെ
ആ അതെ
ഉം
നീചിട്ട് ഇപ്പപ്പാക്ക് പിന്നെ പത്തിര്യെന്നെ വേണം പിന്നെ അതന്നെയായിരിക്കും ഇഞ്ഞിപ്പം വേറെ ത് ബട്ന്ന് ണ്ടാക്കാണെങ്കിലും മാണം പത്തിരിണ്ടാ
പത്തിരിണ്ടാക്ക ആ വടെന്റെ കെട്ടിച്ചോട്ത്തെ ഹസ്ബൻന്റെ വീട്ട്ലേ ഞാനൊക്കെ കല്യാണം കഴിഞ്ഞ് ചെന്ന സമയത്തൊക്കെ എന്നും പത്തിരി നോമ്പ് മുപ്പതും പ ത്തിരി എന്തമ്മാ ഇന്നും പത്തിരി ആ തിന്ന് തിന്ന് മ മട് കറികള് കറികള് വേറെണ്ടാവുട്ടോ ചിക്കനായിട്ടും കടലേയിട്ടും പ്പര് കോഴിമുട്ടേറ്റണ്ടാവും പക്ഷെ പത്തി എന്നും പത്തിരി അപ്പൊ ഇൻക് വാണ്ടിട്ടു ചെലപ്പം ആ കൊറച്ച് അപ്പോലെ പുട്ട് അങ്ങനെ എന്തേലും മാറ്റിയിട്ടുണ്ടാവും പിന്നെ നമ്മള് വിരുന്നൊണ സമയത്ത് ഇത് ഡെയിലി പത്തിരിയ- എല്ലാ നോമ്പിനും നോമ്പ് മുപ്പതും പത്തിരി ആണ്
അതാണ് ഇവിടോക്കുമ്പോ ഇവിടേം പത്തിരിഎയ്കാര അവിടെ പോവുമ്പം അതുഅക്കാരോ
ആ പിന്നമ്മക്ക് വേണ്ടീട്ട്ന്നെ ബി ബിരിയാണി നെയ്‌ച്ചോറോ അങ്ങനെ വേറെന്തേലും ഇണ്ടാക്കുമ്പഴും ഇപ്പാക്കും മ്മാക്കും ഈ പത്തിരിയെന്നെ നിർബന്ധാ നോമ്പ്ർന്നാ ആ നോമ്പൊർന്ന ത്തിരി ആണ് നാഴി പൊടിട്ത്ട്ടേലും അവര്ക്ക്‌ള്ള പത്തിരിണ്ടാക്കും ബാക്കിള്ളോർക്ക്‌ നമുക്ക് എന്ത് വേറെ കടിണ്ടാ യെന്നിട്ടും ഓര്ക്കൊരു പത്തിരി നായ്പൊടിട്ത്ട്ട് വേഗം വേം അതുമ്മാ വേറെണ്ടാക്കും അതി പറയും പോലെ നിർബന്ധാക്കില്ലെ ആ
ന്നട്ട് പിന്നെ ഞാൻ പറിംമ്മാനോട് ഏതാലും വാണം പത്തിരിണ്ടാക്ക പിന്നെപ്പ രണ്ട് കടിക്ക്‌ക്കാണോ ന്ന എല്ലാര്ക്കും പത്തിരിയാ
ണ്ടല്ലോ അപ്പൊ എല്ലാര്ക്കും അതാ ആ അങ്ങനെ തന്നെ ആ ഇവിടെ രാവിലിം രാവിലത്തെ ചായകടി എന്നും പ പത്തിരിയന്നെ തിന്നൂ ഒരു വിതൊക്കെ അവിടെ പത്തിരി വാണം ആ എല്ലാര്ക്കും പത്തിരിയെവാണ്ടുള്ളൂ വേ പാക്ക കറികള് പലതരം കറി കറികള്ണ്ടാവും പക്ഷെ പത്തിരി ഡേയ്‌ല് അതിന്റെ ഇടേല് എപ്പഴേലും ല്ള്ളൂ ഈ അപ്പം പുട്ട് ദോശ വേണം വര്ന്നോല്ക്ക് അധികം പത്തിരി വേണം പറയുമ്പോലെ പത്തിരി കണ്ട് കണ്ട് കണ്ട് മട്ത്ത്ണ് ഞാൻ ബടെ വന്ന ഞാൻ പറിം ഞാ പത്തിരി ആ പത്തിരിണ്ടാക്കരുത്ട്ടമ്മാ അതേപോലെ
ആ അത് ഞാനവിടെ ചെല്ലുമ്പോ അങ്ങനെ പറിം എന്താ പറയാ പത്തിരി എന്താണ്ടാ ക്ക അവ്ടൊക്കെ ചെല്ലുമ്പളേ എന്തണ്ടാക്കാെയ്ച്ച ഞ പ പത്തിരി ആണ്ട വേറെന്തേലും ണ്ടാക്കിക്കോളിയറിം ഈ ദോശേം കടലക്കറിക്കെ കൂട്ടാൻ പൂ
ആ പുതിയേത്ട്ട്ണ്ടാവും അതുപോലെ തേങ്ങരച്ച കറിയളൊക്കെ കൂട്ടാൻ ഒ അവ്ടെന്നും തേങ്ങങ്ങനെ അരക്കൂല ഒക്കെ ഈ മൊളക് പുളി അങ്ങനെ എരിയ്‌ള്ള ആ എരി സ്പൈസസ് ആയിട്ടുള്ള ആൾക്കാര അവടെ ഭയങ്കര എരിവ് കൂട്ടണ്ടാവും ചെല ആൾക്കാർ തേങ്ങരച്ചൊന്നും അത്ര ഇഷ്ടല്ല അപ്പൊ ഇവിടങ്ങനെ തേങ്ങരച്ച കുട്ടളൊക്കെ കൂട്ടും അതേപോലെ മീൻകറി മീൻകറി അവിടെങ്ങനെ സ്റ്റോക്ക് വേണം മത്തിന്നല്ലോ മത്തിട്ട ആൾക്കാര മത്തി അവിടെ നോക്കണം മത്തി കറി വെച്ചത് ഇന്ന് വേറെ എന്തെങ്കിലും കറി ഉണ്ടെങ്കിലും ഇപ്പൊന്ന് രാത്രിക്കവിടന്ന് വെച്ചെങ്കിലും
അന്നുംവാണവിടെ അപ്പ രാത് ആഹ് കിട്ടണ സമയം കൊണ്ട്മ്മ അവിടെ കറി വെച്ചിട്ട് അവിടെ സോക്കിതക്കും അതില്ലാന്നുണ്ടെങ്കി ഒരു ന്നെടുപ്പ അങ്ങനെ വേണം വേറെന്ത് കറി ക്ക്‌ വേണ്ടീട്ട് പച്ചക്കറി കു ഇലക്കറി അങ്ങനെ എന്തെല്ലാം ഉണ്ടാക്കും
ഏഹ്
എന്നാലും ഉമ്മക്ക്വുടെ മീൻകറി വേണം ഉമ്മാക്ക് മീന് നിർബന്ധ അല്ലെങ്കിൽ ചോററങ്ങൂല അങ്ങനത്തെ ആൾക്കാര അവിടുത്തെ പ്രത്യേകതല്ല ഉ ഞാനച്ച മീന് പറഞ്ഞക്കെ അത്ര താല്പര്യല്ല മീൻകറി ഇങ്ങനെ പച്ചക്കറി ആ പച്ചക്കറി സാമ്പാർ അങ്ങനെ ആഹ് പച്ചക്കറി ഇഷ്ടം ഇലക്കറി അങ്ങനെ ആളനാണ് അക്ക് ഉ
എനിക്ക് സാമ്പാറും അവിയല അങ്ങനത്തൊക്കെ ഇഷ്ടം
ആഹ അതൊക്കെ ഇഷ്ട ഉ എന്നാ ശരി എന്നാ പിന്നെ വിളിക്കണ്ടിട്ടോ
ആഹ് ആയിക്കോട്ടെ
ആഹ്